ഹലോ കേക്കുന്നുണ്ടോ ഓ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
മം
ഉം
മ എന്റെ പ്രശ്നം ഇണ്ടാലുണ്ട്
ആണോ
ആ
ഓ ഇ ഇപ്പ എനിക്ക് കേൾക്കണണ്ട് കേട്ടോ എനി കുറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാാവന്ന് അറിയില്ല
ആ അതന്നെ മഴ ഇണ്ടാവുമ്പോളേ പ്രശ്നള്ളു ഇപ്പൊ കൊഴപ്പില്ല ഇന്ന് വെയിലറച്ചതോണ്ട് കുറച്ച് കൊഴപ്പില്ല മറ്റയത് ഇടക്ക് നിക്കലണേ
ആ ഇന്ന് മഴയില്ല കുറവാണോ
ആഹ് കുറവാണ് അവിടെണ്ടോ മായ
ഞാൻ കേരളത്തിലല്ല ഞാൻ പുറത്താ പഠിക്കണേ അപ്പോൊ ഇവിടം മഴയൊന്നില്ല ഇവിടെ നല്ല വെയിലാ വെയിലും ചൂടും അതന്യേ ഉള്ളൂ
അയ് ശരി പഠിക്കയാണ്
ആഹ അതെ പഠിക്കയാ
മാരേജ് കഴഞ്ഞിട്ടീയ അല്ലേ
എന്താണ്
മാരേജ് കഴിഞ്ഞണ
മേരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഞ ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കയാണ് പഠിത്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ കല്യാണം മ്മ്
അത് ശരിയണേ ഹ്ഹ്ഹ് അതാണ് നല്ലത് ഇപ്പൊ പിന്നെ പഠിക്കാൻ പറ്റണെന്നില്ല ഇന്റെ കല്യാണം കഴിഞ്ഞ് ഒരു മോൾ ഉണ്ട്
ഓ ആണോ എത്ര വയസ്സായി
എനിക്കോ
അല്ല മോക്ക്
മോക്ക് മൂന്നര
ഓ ഓക്കേ ഓക്കേ ആഹ
അതെ പറഞ്ഞത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതൊണ്ട് പറഞ്ഞതാണ്
ഓ ചേച്ചി പഠിച്ചില്ലേ ഡിഗ്രിക്ക് പോയില്ലേ
ഇല്ല ഇല്ല പറ്റിട്ടില്ല
ഓ പ്ലസ് ടു കഴിഞ്ഞപ്പോ കല്യാണ ആരുന്നോ
അതെ പ്ലസ് ടു പോയി പ്ലസ് ടുൽ പോയി പിന്നെ ഡിഗ്രി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആഹ് കൊറോണ ടൈം ആയിരുന്നു അയില് പെട്ട് താണ് അപ്പോ പഠിക്കാനും പറ്റിയില്ല ആഹ് കല്യാണം ആയി
ആഹ് ആഹ് പിന്നെ കുട്ടിയൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ടാവും അല്ലേ
അതെ ഒരു കൊല്ലം ആ ഏകദേശം ഒരു കൊല്ലം അപ്പഴേകും ആയെ പിന്നെ പഠിക്കാൻ വിടൂലന്നായി
ആഹ് ശരിയ കുട്ടിയോകെ ആയ പിന്നെ പണിയല്ലേ
അതെ പിന്നരു ഉമ്മ ആയില്ലെ അവ എന്നെ വിടുല്ല ഹസ്സ്
ആഹ്
അതാണ് ചെല ഭർത്താക്കന്മാര അങ്ങനെ ഉണ്ടല്ലോ അവര് അധ്വാനിക്കണണ്ടല്ലോ അപ്പൊ പിന്നെ ഞമ്മള് അധ്വാനിക്കണ്ടന്നുള്ളരു ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവല്ലോ അതാണ് മെയിൻ പിന്നെ മക്കളെയിട്ട് പോവാന് അവർക്ക് ഇഷ്ടം ഉണ്ടാവൂല
അതെ അതെ ശെരിയാ പിന്നെ കുഞ്ഞി കുഞ്ഞ് മക്കളാവുമ്പം അതെ അതെ മോളിപ്പോ അംഗനവാടി പോകൻ തുടങ്ങിയോ
ആഹ് ഓള് പോണ്ട്
ആഹ് ഇപ്പോ എത്രയാ ആറ് വയസ്സ് പൂർത്തിയാവണ്ടേ ഒന്നാം ക്ലാസ്സിൽ ചേരണെങ്കിൽ
അങ്ങനെ ഉണ്ടോ
ആഹ് അങ്ങനെ ഉണ്ടെന്ന് കേൾക്കണു ഇപ്പൊ എൻറെ ഏതോ ഒരു പരിചയത്തിലുള്ള ഒരു ചേച്ചിയുടെ കുട്ടി ഇതുപോലെ ജൂണ് എഹ് അത്രക്ക ജൂൺ ഒന്നിനും രണ്ടിനോ എങ്ങാനും ആറ് വയ തികയും പക്ഷെ സ്കൂളിൽ ചേർത്താൻ അവർ സമ്മതിച്ചില്ല ഏപ്രിലിൽ മുന്ന എന്തോ ആറ് വയസാവണത്രേ ആഹ് എന്നാലേ ചേർത്തുള്ളൂ എന്ന് അപ്പൊ ആഹ് കുട്ടീടെ ഒരു കൊല്ലം പോയില്ലേ ഉം
ഞാന് ഇനി അടുത്ത കൊല്ലം ചേർക്കുള്ളൂ അടുത്ത കൊല്ലം ചേർക്കുമ്പോ അവക്ക് നാലരൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്
ആഹ്
ഈ പ്രവേശനോത്സവത്തിന്റെ അന്നൊക്കെ ആവുമ്പോ ഏകദേശം നാലര ആഹ് ഒരു ടൈം ആയിരിക്കും
ഉം ഉം
ഇപ്പൊ ചേർത്തണ ഇണ്ട് ചേർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവര് തീരെ ചെറുതല്ലേ
ആഹ് അതെ
ഒന്നിനും ആയിട്ടില്ല അപ്പൊ പിന്നെ ഒരു ഞമ്മക്കൊരു സങ്കടമാണല്ലോ അങ്ങനെ ചേർത്തുമ്പോ മക്കളെ
അതെ
കാരണം അവരൊന്നും ഒറ്റക്ക് ചെയ്യാൻ അറിയാതെ പിന്നെ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാവണ്ടന്ന് വിചാരിച്ചു
ഉം എന്നെ ഇതുപോലെ തന്നെ ലേറ്റ് ആയിട്ടാ ചേർത്തേ
ആഹ്
എന്നെ നാല് നാല് വയസ്സ് കഴിഞ്ഞപ്പോഴ അംഗനവാടിലാക്കി അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലൊക്കെ സ്കൂള് പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഏറ്റ് മുത്തത് ഞാനായിരുന്നു
ആഹ് അതാണ് നമ്മൾ അങ്ങനെ വൈകി ചേർത്തന അനുസരിച്ച് നമ്മക്ക് വൈകും ചെയ്യും
ആഹ് അതാണേ ഇപ്പം ഇപ്പഴത്തെ കാലന്ന് പറഞ്ഞ ഒന്നാമത് ഫുൾ കോമ്പറ്റീഷൻ ആണല്ലോ പെട്ടെന്ന് ജോലി ചെയ്യണ എന്നിട്ട് എക്സ്പീരിയൻസ് അങ്ങനെയല്ലേ അപ്പൊ ഞാനിപ്പോ പിന്നിലാ എല്ലാരും കാണും എന്റെറെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് ജോലിയായി
അതന്നെ ഇപ്പൊ എന്റെ ഇവിടെയള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ഞങ്ങളൾ അലിവാസിയിലൊക്കെ് പഠിക്കുന്ന കുട്ടികളൊക്കെ അവരൊക്കെ എൻ്റെ മുന്നേ കേറിക്കണേ അവരൊക്കെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്ത് ഒക്ക റെഡി ആയിണേ
ആഹ് ആഹ് ആഹ്
പക്ഷെ ഞാൻ അയിൽ പെട്ട് കാരണം പ്ലസ്ടു പ്ലസ്‌ടു കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും കല്യാണത്തിന്റെ തീരുമാനമായി പിന്നെ പഠിക്കാൻ അങ്ങനെ ആയക്കുന്ന് വിചാരിച്ചു നമ്മള്
ആഹ്
പിന്നെ അതൊന്നും നടന്നീല്ല വീട്ടിൽ കുഴപ്പില്ല വീട്ടിൽ സപ്പോർട്ടാണ് അഹ് കെട്ടിച്ച വീട്ടിൽ കൊഴപ്പില്ല
പക്ഷേ ഹസ്ബന്റിനാണ് കുഴപ്പം ഹുസ്ബന്റിന് ഇഷ്ടല്ല
ഓ ഹസ്
അതാണ് സംഭവം
ഹുസ്ബന്റിന്റെ വീട്ടുകാര് വീട്ടുകാർക്കും താല്പര്യംമില്ലേ
വീട്ടുകാർക്ക് താല്പര്യയിണ്ട്
ഓ
ഇന്റെ ഇളച്ചി പഠിക്കണണ്ട് അവക്ക് സപ്പോർട്ടാണ്
ആഹ്
അവൾക്ക് കൊഴപ്പിയില്ല അപ്പൊ അവള് പഠിക്കാൻ ടിറ്റിസി എടുത്തിട്ടുണ്ട്
ആഹ് ആഹ് ഹാ
അവരോരു ടിറ്റിസി ട്രെണിങ് യൊക്കെ കഴിഞ്ഞു ഇപ്പോ പഠിപ്പിക്കാൻ പോകുണ്ട്
ഉം
പക്ഷെ അവരുടെ സപ്പോർട്ടാണ് പക്ഷെ ഞമ്മക്ക് സപ്പോർട്ട് ഇല്ലഞ്ഞിട്ടാണ് വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും കൊഴപ്പമില്ല
ആഹ് അല്ല ചേച്ചി ഹുസ്ബന്റിന്റെയാടുത്ത് പറഞ്ഞിട്ടുണ്ടോ എനിക്കിങ്ങനെ പോണം പഠിക്കണന്നൊക്കെയിണ്ട് എന്ന്
ഏഹ് ഞാൻ കൊറെ വട്ടം പറഞ്ഞിട്ടുണ്ട്
അപ്പൊ എന്താ പറയാ
കാല് പിടിച്ചിട്ടുണ്ട് അപ്പൊ പറയും നിങ്ങൾ പോയിട്ട് അത്രത്തൊ അത്ര മാത്രം ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല്ല ഇല്ലാന്ന് ആണ്ണുങ്ങൾ അധ്വാനീക്കണപോലെ പെണ്ണുങ്ങൾക്ക് അധ്വാനിക്കാൻ പഠിക്കാൻ കഴൂല പിന്നെ അതുയെല്ലാം ഇങ്ങള് ഈ ആഹ് ഇങ്ങള് ഈ ഇപ്പൊ ബസ്സിൽ പോകുമ്പോഴേക്കും ആഹ് ഒരു മാസത്തിൽ കണക്ക് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് കിട്ടാനുസാലറി അതിന് മാത്രമേ തേകയുള്ളൂ ഒരു ഇപ്പൊ ഞമക്ക് കിട്ടണ തുകന്ന് പറഞ്ഞാല് ഏകദേശം ഈ ട്ടിട്ടിസിയൊക്കെ ആറായിരം അല്ലെങ്കില് ഒന്നല്ലെങ്കിൽ ഏഴായിരം അത്രയൊക്കെ തന്നെല്ലേ ഉള്ളൂ
ഓഹ്
അതിലേറെന്നും കിട്ടാൻ ചാൻസില്ല പിന്നെ മറ്റ് വലിയ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കാണെന്നണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ കിട്ടും
ആഹ്
നമ്മൾ ഈ കെ ജി ക്ലാസ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് കുറവാണല്ലോ പിന്നെ കുറവാണ് ട്ടോ തീരെയില്ല സാലറി അവക്ക് ആറായിരൊക്കെ കിട്ടോ എളെച്ചിന്ന് പറഞ്ഞാല് അനിയന്റെ വൈഫ് ഹസ്ബന്റിന്റെ അനിയൻ ഉം ഞങ്ങൾ രണ്ടാള്ളെന്നെ ഉള്ളൂ അവിടെ
ആഹ്
ഇനി ഈ കല്യാണം കഴിയാനും ഇല്ല ഒന്നുയില്ല
ഓ ഒരു വീട്ടിലല്ലേ എല്ലാരും കൂടെ നിക്ക്ണേ
ഒരു വീട്ടിലാണ് ഇപ്പൊ പെരാ മാറിയിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ട് മാറണം ങ്ങനെ പിന്നപ്പോ അവ്ടെ നിക്കാ പറ്റൂലല്ലോ വല്ലാതെ
അതെ അതെ പ്പം മക്കളൊക്കെ ആയിക്കഴിഞ്ഞാലും ഇനിപ്പ അവര്ക്കും മക്കളൊക്കെ ആവുമ്പം
അതാണ് അപ്പയ അപ്പയായിരിക്കും ഇഷ്യു വര്യ
അതെ
ഇപ്പ നമ്മക്ക് കൊയപ്പല്ല ഇപ്പ നമ്മള് നല്ല ഹാപ്പിയോട് കൂട്യയ്കാരം പോവാ കാരണം ഒരാളല്ലൊള്ളൂ ഇൻക്ക് മാത്രല്ലെ ആളള്ളൂ പക്ഷെ അവർ ക്കും കൂടി ആകുമ്പോ പിന്നെ അങ്ങട്ട് ഇങ്ങട്ട് കച്ചറിയും അലമ്പ് ഔ അത് ഇപ്പൊള്ള മക്കളെ അയ്ൻ്റെ പേര്ല് തല്ലൂടണ്ടെയെരും പൊതുവേ അങ്ങ അങ്ങനെയല്ലേ നടക്കാറ്
അതെ
അതോണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടന്യാ നല്ലത് കല്യാണും കുട്ട്യാളും ഒക്കെ
അതെ
ഉം ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെയൊക്കെ പോണംന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്റോരു കല്യാണന്ന് പറഞ്ഞാല്ല് ആ കൊറോണ ടൈമിൽ ആയിട്ടേ
ആഹ്
ഇൻക് ഒന്നിനും പറ്റിയില്ല ഒരു നിവർത്തിയില്ല കല്യാണത്തിന് മുന്നേ ആണെന്ന്ണ്ടെങ്കിൽ ജോലിക്ക് ഒക്കെപ്ലെയ്യാനും അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടങ്കില് അന്ന് ഒക്കെ ലോക്കല്ലെ
ഒക്കെ ലോക്കൽആഹ് അതെ അല്ലപ്പ ചേച്ചി വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്റെ മുന്നേ എനിക്ക് പഠിച്ചിട്ടൊക്കെ മതീ ന്നുള്ള രീതിക്ക്
അത് അന്ന് വല്യ താല്പര്യല്ല ഒന്നാമത് അന്ന് ആ ഒരു ചിന്ത ണ്ടേര്ന്നില്ല ഞമ്മുക്ക് പഠിപ്പ് വേം കഴിഞ്ഞിട്ടിയെങ്കില്ന്നള്ളര് ചിന്താര്ന്ന് അന്ന് എക്സാമും കാര്യങ്ങളും പ്രൊജക്ട്ടും
ആ അയ്യോ സത്യം ഉം പക്ഷെ എനിക്കിപ്പ തോന്നണേ ഈ പ്ലസ് വൺ തോ പ്ലസടൂനെക്കാളെളുപ്പുണ്ട് ഡിഗ്രീന്ന് പ്ലസ് വൺ പ്ലസ്ടു ഞാൻ സയൻസേര്ന്നു ന്റെ ഈശ്വര അത്ര പഠിക്കാനിപ്പ ഇപ്പ പോലു ല്ല
അതെ ഞാൻ പറഞ്ഞത് ഡിഗ്രി ഇട്ത്ത്ണ്ന്ന്ണ്ടെങ്കിലൊക്കൊരു ആ ഞമ്മക്ക് എവ്ടിം ഒരു വിവെലണ്ടായിരുന്നു സത്യത്തില് പിന്നെന്തെങ്കിലും ഞിപ്പൊ കൊറച്ച് കൊർച്ച് കയിഞ്ഞാല് ഭാവിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിലൊക്കെ ജോലിക്ക് അപ്ലെയാനൊക്കെ നല്ലൊരു വേക്കൻസിം കാര്യങ്ങളൊക്കെ കിട്ട്ണത് ഈ ഡിഗ്രിമ്മലാണ്
അതെ അതെ ഡിഗ്രി ഡിഗ്രി ഇല്ലാന്ന്ണ്ടെങ്കില് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം
അതെ അതെ അതാണ് അപ്പൊ അത് ഇട്ത്താ മതിയായിരുന്നു പക്ഷെ അതിന് അതിന്റൊരു ഒരു സാഹചര്യം കിട്ടീലൊന്നാമത് അല്ലെങ്കി പിന്നെ സ്വന്തായിട്ട് തൊഴിലിൻ്റെ തൊഴില് ചെയ്യാൻ പറ്റ്യ ന്തെങ്കിലൊക്കെ നോക്ക ക്യ മത്യായിര്ന്നു
ഉം തുന്നലൊക്കെ എന്തേലറിയോ
തുന്നല് ഞാൻ ചെറുതായിട്ടൊക്കെ ചെയ്യും അല്ലാതൊന്നും പഠിച്ചിട്ടൊന്നുല്ല ഞമ്മള് യൂട്യൂബിലൊക്കെ നോക്കിട്ട് അത്യാവശ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും
ഉം യൂട്യൂബിലൊര് ഒര് താത്തയ്ണ്ട് ഞാൻ എപ്പഴും ഷോട്സ് കാണാറണ്ട് അതിലെന്തച്ചാ ങ്ങെനെ കുഞ്ഞി മക്കളെ ഉടുപ്പും അതൊക്കെ അടിക്ക്ണ നല്ല ഭംഗിയാ കാണാൻ
ആഹ് അഹ് ആഹ്
അപ്പ അവരായിട്ട് ങ്ങെനെ ബിസിനസ് തൊടങ്ങീട്ട് അങ്ങെനെ ചെയ്യാ
ആഹ് ആഹ് ആഹ് അങ്ങെനൊക്കെ തൊടങ്ങണംന്ന്ണ്ട് പക്ഷെ ഞമ്മക്ക് സപ്പോർട്ട് ഇല്ലാത്ത കാരണം ഇപ്പൊ അവര്ക്ക് സപ്പോട്ട് വീട്ടില് എന്തെങ്കിലും ജോലി ചെയ്യണ് ചെയ്യ്ണോണ്ട് കൊയപ്പല്യ കാരണം എന്താന്ന് വെച്ചാല് ആഹ് അത് പൊറത്തെക്ക് നമ്മള് പോണില്ലല്ലോ
അതെ അതേ
നേരേമറിച്ച് ഇത് ഉള്ളിലാവുമ്പം എന്താന്ന് വെച്ചാൽ ഇപ്പ നമ്മള് വർക്ക് ചെയ്താലും പക്ഷെ അവർക്ക് ജോലിയും കാര്യങ്ങളായിട്ട് അവര് ബിസിയാണ് അപ്പൊ ഇപ്പൊ ഞമ്മള് ഈ ക്രാഫ്റ്റ് വർക്കാണെങ്കിലും അതൊക്കെ ഇണ്ടല്ലോ ഇപ്പോ അങ്ങൻത്തെ വർക്കൊക്കെ ഇണ്ടല്ലോ ആർട്ട് വർക്ക് ഒക്കെണ്ട് പക്ഷെ അതൊക്കെ ചെയ്യണം ന്ന്ണ്ടേലും ചെയ്ത് കഴിഞ്ഞാല് ഇത് കൊണ്ടോട്ക്കാന് ആരാ
അതേ സത്യം
കാരണം ഞമ്മക്ക് പറ്റൂലല്ലോ പൊറത്തറങ്ങാനൊന്നും അ ഇത്രയും ദൂരംന്നും പോയിട്ട് ഡെലിവറി ചെയ്യാനും പിന്നെ ഞമ്മക്ക് ഡ്രൈവിംഗ് അങ്ങനെ എന്തെങ്കിലും പഠിക്കണം. ഇന്നാ തെരക്കടില്ല ഇന്നാ പിന്നെ അങ്ങനാണ്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി
പിന്നെ പിന്നെ വിളിക്കാട്ടോ ആഹ്
ആഹ്, ഓക്കെ ഓക്കെ എന്നായിക്കോട്ടെ.
ആഹ്
ശരി